കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് റേഞ്ച്ഷോള്ള പറഞ്ഞ ആ സൗണ്ട് കുറവായി എല്ലാരും പറയുന്നുണ്ടത്
ആഹ് ആഹ് ആഹ്
ആഹ് ഞാനതാ കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചത് കാര്യം ആണല്ലേ ആഹ് ആ എന്താന്ന് അറിയത്തില്ല സൗണ്ട് ഇഷ്യൂ എല്ലാരും പറയുന്നു
ആഹ് അതെന്തോ നെറ്റ് വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും
ആഹ് ഇവിടെ നെറ്റ് ഇത്തിരി കുറവാണ് ചിലപ്പോ അതായിരിക്കാം ഞാനി വിടെ തില്ലാത്ത കാരണം ഇല്ല പുറത്തോട്ടും കുറവാ ഞാൻ എന്നിട്ട് പിന്നെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്താണ് വിളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ
ആഹ് അല്ല ഇപ്പം ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ
ആ ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പോ കുഴപ്പില്ല ഞങ്ങളുടെ ഈ ഏരിയയുടെ പ്രശ്നമാണത്
പ്രശ്നമാണ് ആഹ് ആഹ്
ഏത് സിമ്മ് ഇട്ടാലും നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ട് റെയ്ഞ്ചി നെറ്റ് വർക്കിൻ്റെരു ഇഷ്യൂ ഉള്ളതാ അതായിരിക്കും മിക്കാറും ഇല്ലാ ഫുഡൊക്കെ കഴിച്ചോ ആ മഴ മാറി ഇപ്പ ഇവിടെ വെയിലായി തോടങ്ങീട്ടുണ്ട്
ആന്നോ ഇവിടെ പക്ഷെ ഉച്ചയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു
ആ ഇവിടെ മഴ രാവിലെ ഒരിച്ചിരി പെയ്തായിരുന്നു പിന്നെ പെയ്തിട്ടില്ല ഇപ്പം ചെലപ്പം എന്താച്ചാൽ വെയിലിത്ര ശക്തിയില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നേരിയതായിട്ട് വെട്ടം വന്ന് നിപ്പുണ്ട് എന്നാ മഴയും വന്നിട്ടില്ല അതോണ്ട് ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ
ആന്നോ ഇ ഇവിടെ ഉച്ചക്കൊക്കെ നല്ല മഴിയായിരുന്നു ഇപ്പോഴും മൂടാപ്പായിട്ട് കെടക്കുന്നു
ആ ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തോർന്നിട്ടില്ലായിരുന്നു കണ്ടിന്യൂസ് മഴയായിരുന്നോന്നിട്ട് നമ്മളിപ്പോൾ പുറത്തോട്ടൊന്നുംറങ്ങാമില്ല മുറിയുടെ അകത്താണെങ്കിൽ പോലും ഭയങ്കര തണുപ്പായിരുന്നു കാലൊക്കെ ഭയങ്കരയിട്ട് പടുതായിട്ട്
ന്നിട്ട് മൊത്തം ഈ ചോറ് ന്റെസൈഡിൽന്റെ ഷീറ്റയിട്ട് മറ്റന്നൊക്കെ വെള്ളം ഇറങ്ങി വീഴുായിരുന്നു പക്ഷെ ഇന്ന് നോക്കിയിട്ട് ആ ഇന്നലെ അത്രയും മഴയായിരുന്നുെന്ന് തോന്നുന്നേ ഇല്ല അതിന് മാത്രം ഇതാണ് വെയിലായിട്ട് നിക്കുന്നത് അത് കാരണം പിന്നെ ഇച്ചിരി വെയിൽ വരുന്നത് നല്ലതാണ് തുണിയൊെ ഉണക്കമല്ലോ ഈ കുറ ദിവസമായിട്ട് ഒന്ന് ഉണക്ക ഒണക്കാൻ പറ്റാതെ ഇരിക്കുവായിരുന്നു
ഓഹ് ആ പക്ഷെ ഇവിടെ ഇപ്പ മൂടാപ്പായിട്ട് കിടക്കുന്നത് ഇന്ന് ഇനി പെയ്യുായിരിക്കും ഉച്ചക്കൊക്കെ നല്ല മഴ പെയ്യും ആഹ്
ആഹ് ഇവിടെ പെയ്യുന്ന ലക്ഷണ്ണൊന്നും ഇല്ല കണ്ടിട്ട് ഇനി എങ്ങനാന്നന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ ഇങ്ങനെന്ന് വെച്ചൽ രാത്രിയാവുമ്പോ നല്ല മഴ പെയ്യും
ആഹ് ആഹ് ആഹ്
അതിനും ചൻസുണ്ട് അങ്ങനെ പിന്നെ കറി എന്തായിരുന്നുച്ചിക്ക്
കറി സാമ്പാർ മോര് മീൻ വറുത്തത് ഇതൊക്കെയായിരുന്നു അവിടെ
ആഹ് ഞങ്ങക്ക് ഇവിടെ ഇപ്പം മീൻ കിട്ടുന്നില്ല കുറച്ച ദിവസയി വള്ളക്കാരൊന്നും ഇറക്കുന്നില്ല അപ്പത് കാരണം ഇന്ന് പരിപ്പുണ്ടായിരുന്നു മുട്ട വറുത്തു പിന്നെ ഇച്ചിരി ഉണക്കച്ചെമ്മീനിരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ മാങ്ങായിട്ട് ചാറ് വെച്ചു അപ്പോ അങ്ങനെ ചാറ് കറിയായി സെറ്റ് ഇനി വൈകുന്നേരത്തേക്ക്‌ നോക്കിയാ മതി മീൻ കിട്ടാത്ത ദിവസങ്ങളില് വൈകുന്നേരം ആൾക്കാര് ചോറ് കഴിക്കല് കൊറവായിരിക്കും അത് കാരണം ആധികം ചെലവാകത്തില്ല പിന്നെപ്പോ ആഹ് പിന്നെ ചപ്പാത്തി എന്തെങ്കിലും ആയിട്ടൊക്കെ എടുക്കും
ഉം
ഞങ്ങളല്ലേലും വൈകീട്ട് ചോറങ്ങനെ കഴിക്കാറില്ല വൈകുന്നേരം എന്തെങ്കിലും നമ്മൾടെ ഈ പലഹാരന്ധനങ്ങളാണ് എടുക്കുന്നത് പിള്ളേർക്ക് കുറുക്കൊക്കെ മതി ഉം കാരണം ചോറ് തന്നെ എപ്പഴാവുമ്പോ നമ്മുക്ക് പ്പൊരു മടുപ്പ് തോന്നും
ആഹ് ആഹ് ആന്നാന്ന്
പ്പം ഇതാവുമ്പോ കൊഴപ്പയില്ല ഒരു നേരത്തേക്ക്‌ കറിയും വെച്ചാതി ച പ്പാത്തിയാണെങ്കി പിന്നെ പേടിക്കേണ്ട എന്ത് കറിയാണെങ്കിലും അതിന്റെ കൂട്ടത്തി കഴിക്കു അല്ലെങ്കിൽ ചുമ്മാതാണെങ്കിലും കഴിക്കാ ഇവിടെ മോന് പീനട്ട് ബട്ടർ ഇരിപ്പുണ്ട് അപ്പാത് ഉള്ള കാരണം പ്പൊ അതില് ചുരുട്ടി കഴിച്ചോളും പറ്റുന്നതും ഞങ്ങളും അതില് കഴിക്കു പ്പക്കറി വക്കണ്ടല്ലോ ആഹ് എനീ സ്കൂളിൽ കൊണ്ടോണോൻ ചോറൊന്നും കഴിക്കത്തില്ല ഈ പലഹാരം തന്നെ എന്തെങ്കിലും നമ്മള് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വരും ആൾക്ക്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അത് കാരണം പിന്നെ ഇപ്പൊ കൂടുതലും പൊടിയുടെ പരിപാടിയാണ് ഇനിയിപ്പ അങ്ങോട്ട് മഴയാണെങ്കി ഇത് തന്നെ ആയിരിക്കും പണി
ആഹ് അപ്പീ ഈ മീനൊക്കെ അവിടെ അടുത്ത് കിട്ടോ അതോ മാർക്കറ്റിൽ പോണോ
അല്ല മീനിവിടെ വാതുക്കല് കൊണ്ടുവരും ഒരു ചേട്ടൻ കൊണ്ടുവരും അങ്ങനെ വാങ്ങിക്കും പക്ഷെവിടങ്ങളന്ന് പറഞ്ഞാൽ മൊത്തത്തി എടുക്കുവാ ചെയ്യുന്നെ ഇവര് തന്നെ ഇവിടെ തന്നെ അടുത്തി ട്ട് അവിടുന്ന് തന്നെ ആൾക്കാരെടുത്തോണ്ട് വരും ഫ്രഷ് മീൻ കിട്ടും അത് കാരണം ഇപ്പ പക്ഷെ ഈ മഴെക്കെ ആയത് കാരണം കടല് കൂടുതലാണ് കടല് കൂടുതലാകുമ്പോഴത്തേക്കും ഇറക്കത്തില്ല അത് കാരണം നമുക്ക് കിട്ടത്തില്ല അന്ന് കിട്ടുന്ന സമയത്ത് നല്ലത് കിട്ടും കിട്ടാത്ത സമയത്ത് ഒന്നും ഉണ്ടാവത്തില്ല കഴിഞ്ഞ ആഹ് വെല എന്ന് വെച്ചാ ഉണ്ട് അത്യാ വശ്യുണ്ട് എന്ന് വെച്ചാ കേരയ്ക്കൊക്കെ നാനൂറ്റി സംതിങ് ആണു റേറ്റ് റ്റ് വരുന്ന കിലോയ്ക്ക് ഉം ഇറച്ചിയും ചിക്കനും ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരേ റേറ്റ് ആണ്
റേറ്റാ ആഹ് ആഹ് ആഹ് ആഹ് അവിടെ പച്ചക്കറിക്കൊക്കെ എങ്ങനെ വില കി റ്റിനൊക്കെ നൂ നൂറ്റമ്പതാണോ
നൂറ് നൂറ്റമ്പതൊക്കെയാണ് ഉം പച്ചക്കറി കിറ്റൊക്കെ ഇപ്പം കുറവാ ഇപ്പൊ ഞാൻ പ ച്ചക്കറി വാങ്ങിക്കാൻ ചെന്ന്ട്ട് ക്യാബേജ് മാത്രേ ഉള്ളൂ വേറൊന്നുല്ല
ഇല്ല ഓ ഹോ ഹോ ആഹ് ഈ വെള്ളപ്പൊക്കമൊക്കെ വടക്കൻസ് സംസ്ഥാനങ്ങളിലുണ്ടായത് കൊണ്ട് ന്നാളൊക്കെ അഞ്ച് കിലോ സവോളക്കൊക്കെ നൂറ് രൂപയായിരുന്നില്ലേ ഇപ്പൊ അത്
ആഹ് കൂടി
ഒരു കിലോയ്ക്ക് മു പ്പത് രൂപയൊകയെന്ന് ന്യൂസീ കെട
ഉം അല്ല ഇപ്പൊ പറയുന്നുണ്ട് കൂടിയെന്ന് പറയുന്നുണ്ട്
ആഹ് കൂടി കൂടി എല്ലാത്തിനും വെല കൂടി
ഉം ഞാനിത്തിരി ക്യാബേജ് ക്യാര റ്റ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാന്നും പറഞ്ഞു ചെന്നാ പക്ഷെ ക്യാരറ്റും ബീട്രൂട്ടുംന്നുല്ല ക്യാബേജ് മാ ത്രൊള്ളൂ രണ്ട് മൂന്ന് ദിവസായിട്ട് ക്യാബേജാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പ ക്യാബേജ് മടുത്ത് പിന്നെ ടൗണിലോട്ടൊക്കെ പോവാണെങ്കി വേറെ വേറെ കിട്ടും പക്ഷെ ടൗണിലോട്ട് നമുക്ക് ഒത്തിരി ദൂരം ഉണ്ട് അതുകൊണ്ട് ഇപ്പ മഴയും കൂടി ആയത് കാരണം ആഹ് കൊറച്ചു ദൂരം ഉണ്ട്. അങ്ങോട്ട് പോവാനായിട്ട് അപ്പ അത് കാരണം അ അതു നടക്കത്തില്ല ഉം
എന്തോ
അതൊരു ആഹ് എട്ട് ഒമ്പത് കിലോമീറ്ററ് ഒണ്ട്
ഓഹോ ഹോ ഹോ
അപ്പ വണ്ടിണ്ടെങ്കി സുഖാണ് നമ്ക്ക് പോയിട്ടക്കെ വരാ
വരാ ആഹ് ആഹ് ഡ്രൈവിംങ് പഠിക്യുന്നുണ്ടോ
ആഹ് ഡ്രൈവിങ് പഠിക്യുന്നുണ്ട്
ആഹ് ഇന്യന്നത്തെ കാലത്ത് ന്നി അതൊക്കെ പറ്റത്തു വല്ലാംന്ന് പറ്റത്തില്ല റ്റൂവീലറൊക്കെ നേര്ത്തെണ്ട് അല്ല റ്റൂവീലർൻ്റെ ള്ളതാണ് ഇപ്പ ഫോർ ഫോറും കൂടെ നോക്കുന്നുണ്ട് കാര്യം മഴയാമ്പഴ്ത്തേക്കും നമുക്ക് ഫോറിൻ്റെ ത്യാവശ്യാണല്ലോ
ആന്ന് ആന്ന് ആന്ന് ആഹ് ആഹ് ആഹ് എനിക്ക് റ്റൂവിന്റെ ലൈസൻസുണ്ട് ഫോറ് പഠിച്ചില്ല
ആഹ് ആ ഞാനും അങ്ങനെ സംഭവ്ച്ചേ നമ്മൾട്ത്ത് ത്ത ടൈമിൽ രണ്ടും കൂടെ ട്ത്താ മതിയാര്ന്നു ആന്നേ
ആഹ് അന്ന് പോയപ്പോ എല്ലാരും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് ഓ വേണ്ടാന്ന് പറഞ്ഞോണ്ട്
ആഹ് അതങ്ങനെയാ അല്ലേലും ന്നാൾക്കാര് പറിമ്പോ നമുക്ക് ആദ്യം തലേ കേറത്തില്ല എന്റടുത്തു ആ സമയത്ത് എല്ലാരും പറഞ്ഞു എന്തായാലും പോകുന്നുണ്ടല്ലോ എങ്കി പിന്നെ രണ്ടു ങ്കൂടെ ട്ക്കാൻ ആഹ് അതന്നെ അന്നനിക്യും തോന്നിയില്ല ആവശ്യൊണ്ടൊന്ന് പക്ഷെ അന്നട്ത്താ മതിയാര്ന്ന് ലൈസൻസ്
അന്നത്തെ ഒറ്റ നമ്മള് എന്തുവായാലും മെനക്കെടുവാ
ആതെ
അപ്പം അതിന്റെ കൂട്ടത്തി ഇതൂടെ ര്ന്നെങ്കി ഒരുമിച്ച് എട് ക്കരുതി ഇതിനിയിപ്പം പ്രകൃ അ് ഇനിയിപ്പം പോയി വീണ്ടും പഠിക്യണം പിന്നെ ലേണേഴ്സ് വേണ്ടാലോ ഇനിയിപ്പം
ആഹ് ലേണേഴ്സ് വേണ്ട റ്റൂ ഉണ്ടെങ്കില് അത് കൊടുത്ത ആപ്ലിക്കേഷൻ കൊട്ത്തിട്ട് അപ്രൂവൽ ആകി ട്ടിയാമത് പിന്നെ കൊഴപ്പെല്ല അതാമ്പോ പ്രശ്നമില്ല അങ്ങനെ നിൽപ്പണ്ട് നിപ്പ വൈകുന്നേര്ത്തൊ കാപ്പീടെ ന്തെങ്കിലുക്കെ നോക്കണം അല്ല കൊറച്ചപ്രേ ആണ് ങ്കിലുഇവിടെ വരുആള് വിളി ക്യാനായിട്ട് വരും ഉം ഇപ്പ നമ്മള് പോയിട്ട് തിരിച്ച് കൊണ്ട്വന്ന ആ റോഡ്ല് തൊടങ്ങി. ആഹ് മെയ്ൻൽ തൊടങ്ങിട്ടുണ്ട് എ ഇപ്പ പോയിട്ട് നമ്മൾ അങ്ങോ ട്ടോടിച്ച് പോവും തിരിച്ച് ഓടിച്ച് ഇവിട്ത്തന്നെ കൊണ്ടുവന്നാക്കിട്ട് പോവും
ആഹ് ആഹ് ആഹ് ആഹ് കേറി ഇറങ്ങിയും ചെയ്യാലോ ആഹ് ആഹ് പിന്നെ കൈതെളിയാനായിട്ടേ ഒന്നോടൊന്നു ഓടിച്ചാ മതി
ആഹ് അല്ല ഞങ്ങൾടെ ഇവിടങ്ങൾല് മിക്കവർക്കു ലൈസൻസ്ണ്ട് പക്ഷെ അവർക്ക് ആർക്കും കൈതെളിഞ്ഞിട്ടില്ല
ആഹ് അതാ പ്രശ്നം എല്ലാർക്കും ലൈസൻസ് കാണും ആഹ് കൈ തെളിയും നമ്മള് പിന്നെ നമ്മുടെ വണ്ടിയാലും എടുത്തോണ്ടേയ് അങ്ങ് ഓടിക്കണം
അതാവുമ്പോ ഇപ്പൊ ഞാൻ നോക്കിട്ട് ഇ പ്പട്ത്ത് കഴിഞ്ഞ കൊഴപ്പില്ല ഇനിം വെന്തെലുക്കെ മാറ്റങ്ങൾ വരു ത്ത്യാ പിന്നെ നമുക്ക് വീണ്ടും പാടാവും
റ്റുണ്ടോ ന്നാള് എന്തൊക്കെ മാറ്റം ആഹ് ആഹ് ആഹ്
റോഡ് ടെസ്റ്റ് പാർക്കിങ്ങ് റ്രിവേഴ്സൊ ക്കെ ഉണ്ടന്ന് പറയുന്നുണ്ട് ടെസ്റ്റിന്റെ ഡൈറ്റൊന്നും എട്ത്തിട്ടില്ല
ഡൈറ്റട്ക്ക്ണ് വനി ആങ്ങ് പോയി തൊടങ്ങിയതേ ഉള്ളു
ആഹ്
ഒന്ന് രണ്ട് മാസായതേ ഒള്ളു
ആഹ് ആഹ് ആഹ് യഥാർത്ഥം അതൊക്കെ വേണം
ആഹ് പക്ഷെ അന്ന് നമ്ക്ക് തോന്നിയില്ല
അതാ അതാ അന്ന് തോന്നിയില്ല അന്ന് ജസ്റ്റ് പോയി മറ്റേത് മാത്രം എടുത്ത് പഠിച്ചു കൊണ്ടിരുന്ന് അന്നായിരുന്നേ ആ കൂട്ടത്തിൽ ശരിയായാനേ
ഉം അന്നായിരുന്നെങ്കിൽ നമുക്ക് വേറെ പ്രാരാബ്ദങ്ങളോ ഒന്നുമില്ല പ്പ വേണങ്കിലും പോകേം ചെയ്യാര്ന്നു വരികേം ചെയ്യാര്ന്നു അപ്പം പക്ഷെ നമ്മൾ ഓരോ സാഹചര്യം നോക്കിയിട്ടേ പോകാൻ പറ്റുകയൊള്ളൂ
ആ പോവാൻ പറ്റത്തൊള്ളൂ അതുപോലെ അന്ന് വല്ല നേഴ്സിങ്ങോ ഇതൊക്കെ വരുന്നെങ്കിൽ
അന്ന് പക്ഷേ പഠിക്കാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് അതിൻ്റെ വില അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് പിന്നെ ആവട്ടെന്ന് നിർത്തി പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്
ആ ന്നാ ന്നാ അതെ നന്നാ ആ പക്ഷെ ഇപ്പൊ എല്ലാവരും നേഴിങ് ഇപ്പ ഡിഗ്രി മൂന്നില് ഒന്ന് പോലെ
ഇപ്പൊ എല്ലാം നേഴ്സിങ് പഠിച്ച് ഓരോ സ്ഥലത്തോട്ട് പോയ്ക്കൊണ്ടിരിക്കുവാണി ഇങ്ങനെ
ആ ആ ആ ഇപ്പ എല്ലാവരും നഴ്സിങ്ങിന് പോയി പുറത്തോട്ട് പോവുക അവിടുന്ന് ജോലി മേടിക്കുക സെറ്റിൽഡ് ആവുക
ആ
പ്പ എല്ലാരും അങ്ങനെ ആന്നല്ലോ പോണത്
നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ കുറച്ച് കാലഘട്ടത്തിലെ ആൾക്കാർ മാത്രമേ ഈ നേഴ്സിങ്ങും അതും ഓ ഒന്നും പോകാത്ത ഉണ്ടാവുള്ളു ഇനിയുള്ള എല്ലാ പിള്ളേരും ഇതൊക്കെയായിട്ട് തന്നെ അങ്ങോട്ട് പോകും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാ വർക്കുമേ കുഞ്ഞിലെ തന്നെ ഓരോ ലക്ഷ്യബോധവും ഉണ്ട് അടുത്തത് എന്തിന് പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ
ഇതിന്റെ അതും ഇതും എല്ലാം നഴ്സിങ്ങിന് വരുവാണെങ്കിൽ വലിയ ചിലവല്ലേ പിന്നെയൊക്കെ പോയാലേ അവർ നല്ല ലഷോറിയായിട്ട് നമ്മ പഠിക്കുകയും ചെയ്യുന്നേ ഹോസ്റ്റലും എല്ലാം നല്ല വന്നാം വർഷ ആയിരം രൂപ രണ്ടായിരം രൂപ കണ്ടേ ഉള്ളൂ ഹോസ്റ്റൽ ഫീസ് തന്നെ പക്ഷെ നല്ല രീതിയിലാ അതിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ തന്നെ നമുക്ക് അപ്പഴേ ജോലിയും കിട്ടും എയിസ് ഒക്കെ ആയോണ്ടേ
ഇനി ഇനി അങ്ങനെയാണ് ജോലി സാധ്യതയുള്ള കോഴ്സുകളെ ഇനി എല്ലാവരും നോക്കെയൊള്ളു പണ്ടൊക്കെയാണ് ഇങ്ങനെ പത്താം കഴിഞ്ഞ പ്ലസ്ടു പ്ലസ് പ്ലസ്‌ടു കഴിഞ്ഞ ഡിഗ്രി അത് കഴിഞ്ഞ് നമ്മൾ വേറെ എന്തേങ്കിലും പോകാവുള്ളൂ എന്ന് പറയുന്നത് ഡിഗ്രി എടുക്കാതെ വേറെ ആരും ഒന്നിനും പോവത്തില്ല ഇന്നത്തെ പക്ഷെ പിള്ളേർ അങ്ങനെയല്ല ചിലപ്പോൾ പ്ലസ്ടു കഴിഞ്ഞിട്ട് ടിടിസിക്ക് പോകുന്നവരുണ്ടാവും പിന്നെ അതു മാത്രമല്ല ഇപ്പം എല്ലാ പിള്ളേർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ട് കുഞ്ഞിലെ ക്ലാസ്സ് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നമ്മളുടെ ഒക്കെ സമയത്ത് നിന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും എന്തോ വലിയ സംഭവമായിട്ടാണ് വലുതായി കഴിഞ്ഞ് ഇങ്ങനൊക്കെ ചെയ്യാവുള്ള എന്നാണ് നമ്മുടെ വിചാരം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യബോധമുള്ള കാരണം
ഉം ഇങ്ങനെ ലക്ഷബോധം ഉണ്ട് എല്ലാവർക്കും ഇപ്പ ലക്ഷബോധം ഉണ്ട് അതുകൊണ്ട് അവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ അനുസരിച്ച് പഠിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്
എന്ന് വെച്ചാൽ പൊതുവിവരമുണ്ട് പിള്ളേർക്ക് എല്ലാ കാര്യത്തിലും ഒരുപോലെ ഇത് നോക്കും ഉം ഉം നമ്മൾ ഇപ്പ ഇന്നത്തെ കാലത്ത് വലിയവരെ പോലെ തന്നെ പിള്ളേരുടെയും കൂടെ അഭിപ്രായം നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്
ഉം ശരിയടാ എങ്കിൽ
ആ ഓക്കെ എന്നാ
ഓക്കെ